ആഹ്
എന്തൊക്കെയ എന്നിട്ട്
എന്താ നല്ലതന്നെ സുഖാണ്
ആഹ് എങ്ങനെയൊക്കെ പോണു
എന്താ നല്ല സുഖാണ് കൊഴപ്പൊന്നുമില്ല്യ മഴയല്ലേ
ആഹ് മഴയുണ്ട് നല്ല മഴ ഉണ്ടിന്ന് ഇവിടെ അവിടെ മഴ ഉണ്ടാവൂല്ലേ
നല്ല മഴയാണ് ഇതുവര നല്ല മഴയാണ് നേർട്ട് പിടിച്ചിരിക്കയാരുന്നു
ആഹ് ഇപ്പോ അന്ത്യായി രാത്രിയി സമയം പിന്നേ എന്തൊക്കെ എന്തൊക്കെയ നിങ്ങളെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്ക് എന്ത് എന്താ രാവിലത്തെ ഫുഡ്
ഫുഡിന്ന് ഇത് പുട്ടും കടലയും
ആഹ് പുട്ടും കടല എല്ലാർക്കും പുട്ടും കടല ഇന്ന്
പുട്ട് ഉച്ചക്കിന്ന് സാധാ ചോറ് തന്നെയായിരുന്നു
ഉമ് വൈകുന്നേരത്തിന് അതു തന്നെയാണോ അതോ പുതിയതാ വെക്കുവോ
പുതിയത് വെച്ചു ഇവിടെ ഉപ്പാക്കൊക്കെ ചപ്പാത്തി വേണം അവർക്ക് ഉപ്പാക്ക് ഷുഗർ ഒക്കെ ഉള്ളതാണേ ചപ്പാത്തി വേണം ഷുഗറും പ്രഷറൊക്കെ ഉണ്ട് അപ്പോ ചപ്പാത്തി വേണം
ആഹ്
അപ്പോ ചോറ് വെച്ചു ചപ്പാത്തി ഉണ്ടാക്കി കറി പിന്നെ ഉച്ചക്കത്തെ ഉണ്ട് അതൊക്കെയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോണു
ആഹ്
പിന്നെ എന്താ അവിടെന്ന്
ഇവിടെ ഞാൻ ഉച്ചക്കത്തെ ചോറ് ന്നെ അഹ് ചോറ് ഇപ്പൊ പണി കഴിഞ്ഞ് വന്ന് വെച്ചിട്ടങ്ങു പോയി ഇനിയിപ്പോ വല്ല പാണ്ടി വരൂല വല്ലാതെ ഉം അതിന്നെന്തെങ്കിലൊക്കെ ഗോതമ്പു കൊണ്ട് എന്തെങ്കിലും ഒക്കെ വച്ച് ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും വെക്കും ഓല് വണ്ടിമ്മേ പോവാണ്
ആഹ് ആഹ്
ഉം പുതിയ വറൈറ്റി
ആയ്ശരി ആഹ്
പിന്നെ നിങ്ങളെ നിങ്ങളല്ലോ
അത് ഒല് ഇതിന്റെ ഫർണീച്ചറിന്റെ പണിയാണ്
ആഹ്
ആഹ്
പിന്നെ വേറെന്താ ഏ ഹ് ആ നാട്ടിലന്നെയാണ് ഉം പിന്നെ പറയൂ എന്തൊക്കെയാ വേറെ എന്തെങ്കിലും
എന്താ അങ്ങനത്തെ കുഴപ്പൊന്നൂല്ല കുട്ടികള് സ്കൂളത്തെ പാടൊക്കെ എന്താ മീറ്റിംഗ് ക്ലാസ് ടെസ്റ്റ് റ്റ് ക്കെ കഴിഞ്ഞോ കുട്ടികളേത്
ക്ലാസ് ടെസ്റ്റ് അങ്ങനെ നടന്നോണ്ട് നിക്ക്‌ണണ്ട് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ നടക്ക്‌ണണ്ട്. ഇപ്പൊ ഇന്നലെ വി എസ് കഴിഞ്ഞു ഇനി നാളെ ഇംഗ്ലീഷ് ആന്ന് ഇന്ന് ഇംഗ്ലീഷ് ഇന്നലെ ബി എസ് അങ്ങനെ പറയ്ണണ്ട് നാളെ അറബിക് ടെസ്റ്റോ അങ്ങനെ എന്തൊ ക്കെന്റ് ടാലന്റോ എന്തൊക്കെയുണ്ട് പറഞ്ഞു പിന്നെ വലിയോള് പിന്നെ പ്ലസ് വണ്ണ്ക്കായോണ്ട് ക്ലാസ് തുറന്നിട്ടില്ലല്ലോ. ആറാംതീ തുറക്കൊള്ളൂ.
പ്ലസ് വൺക്ക് ആണല്ലേ അപ്പൊ അലോട്ട്മെന്റിന് കൊടുത്തില്ലേ
ആ ഹ് ഓൾക്ക് കൊടുത്തു. ഓൾക്ക് ഇവിടെ അടുത്തൊരു സ്കൂൾ കിട്ടി
കിട്ടിയാ ആ എസ് എസ് എൽ സി മാർക്ക് ഉണ്ടായിരുന്നോ
ആഹ് നാല് എപ്ലസ്
ആഹ് ആഹ്
കൊഴപ്പല്ല ഇപ്പത്തെ സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ പിന്നെ കൊർ ച്ച് ടഫും കാര്യങ്ങളൊക്കെയാണ് ആ കിട്ടി ഇവടെ അടുത്ത് ത്തൊരു സ്കൂൾ കിട്ടി. ഓള് പഠിച്ച സ്കൂളിലല്ലാ ന്നാലും എട്ത്തന്നെണ്. ലൈൻ ബസ്സിന് പോകാൻ പറ്റ്ണ രീ
പോണ്ടിരുംല്ലേ പ്ലസ് വണ്ണും പ്ലസ്ടും ഡിഗ്രിയൊക്കെ ഉണ്ടോ അവിടെത്തന്നെ.
ഇല്ലല്ല അവൾക്ക് വേറെ സ്കൂൾക്ക്‌ പോണം ഉം അങ്ങനെ
ഗവൺമെന്റ് ആയതുകൊണ്ട് പിന്നെ ഫീസ് കെട്ടണ്ടല്ലോ
ഉം ങ്ങളെ മക്കളോ
മക്കള് ഒരാൾ ഏഴില് ഒരാൾ ഒന്ന്
ആഹ് ആഹ് ഇങ്ങൾ നാർത്തെ നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞീനൂല്ലേ. ഞാനതൊക്കെ മറന്ന് പോയി.
ആഹ് ആഹ്
പിന്നെ വേറെ എന്താ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കണത് എനിക്കൊന്ന് പറഞ്ഞു തരോ ഇങ്ങള്. ഇങ്ങള് എന്തേലും മന്തി ണ്ടാക്കണത് എങ്ങനെയാണ് അതൊന്ന് പറഞ്ഞു തരോ ബിരിയാണിയോ
മന്തി അങ്ങനെ ഞാൻ വെക്കലില്ല മൂത്തച്ചിയാ വെക്കല്. ബിരിയാണി വെക്കാനറിയാം ബിരിയാണിയ ഞാൻ വ ക്കെന്ത് ബിരിയാണി ൻ്റെ മാരി എന്താണ് പിന്നെ അങ്ങനിം ഇങ്ങനിം ഞങ്ങളെ വീട്ടില് എന്താണ് എള ളച്ഛനുണ്ട് ഓന് നല്ല കുക്കെയ്യും. അപ്പോ ഓന് ഈ ബിരിയാണി പണിക്കൊക്കെ പോണ ആളാണ് മറ്റേ പ പന്തല് മ കല്യാണത്തിറെ വർക്കൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തേനും പോണ ആളാ. ഇടക്കൊക്കെ പോവൂട്ടോ. ഫാബ്രിക്കേഷന്റെ പണിയാണ് ആൾക്ക് ആ ഞങ്ങള് ഹെൽപ്പർമാരായിട്ട് ഇങ്ങനെ നിൽക്കും. ഓലാണ് ബിരിയാണിയൊക്കെ വെക്കല്
ആഹ് വെക്കണ ഓല് ഉണ്ടെങ്കി പിന്നെ നമ്മള് വെക്കണ ഓല് ഉണ്ടെങ്കി പിന്നെ നമ്മൾ ഇണ്ടാ ക്കണ്ടല്ലോ അല്ലേ ഉം
ചിക്കന് ആദ്യം ഞങ്ങള് പിന്നെ ഇതേമാരി മസാലയൊക്കെ കൂട്ടിയിട്ട് മാഗിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ വെക്കും ഫ്രി ഫ്രിഡ്ജിക്ക് കേറ്റി വെക്കും. പിന്നെ തൈരും ചിക്കൻ മസാലയും കുറച്ച് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ പാടെ എന്താ ഇതാക്കിയിട്ട് മുളക്പ്പൊടിയും മല്ലി പ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെപാടെ ആക്കീട്ട് മസാല കൂട്ടിയിട്ട് കുറച്ചേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിക്ക് കേറ്റി വെക്കും. പിന്നെ അത് പൊ ഇട്ത്ത് പൊരിക്കും ന്നിട്ട് പിന്നെ ഉള്ളി ന്തക്കാ തക്കാളി പ പച്ചമുളക് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇട്ടിട്ടൊന്ന് വാട്ടി നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ വാ. ഇട്ടിങ്ങട്ട് എടുക്കും മസാലൊക്കെ ഇട്ടോ അതിന് അതിനുള്ള മസാല കേട്ടോ കുറച്ച് നേരം ഗരംമസാലൊക്കെ ഇട്ടിട്ട് പിന്നെ മല്ലിചപ്പും ഇതൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ വാട്ടിയെടുക്കും. എന്നിട്ട് ഈ ചിക്കൻ നമ്മളയിക്കടെ ഇതാക്കിയിട്ട് യോജിപ്പിക്കും മിക്സ് ആക്കും.
ഉം
പിന്നെ റൈസ് വേറെ ഇതിൽ വേവിച്ചിട്ട് പിന്നെ ഈ റൈസ് ഇതി ഇതില് ഇട്ടിട്ട് ദം ഇടാ ചെയ്യാ അങ്ങനെയാണ് ബിരിയാണി വെക്കല് ഹ് ഹ്
അങ്ങനെയാ ഉണ്ടാക്കലില്ലേ ഉം ഉം ഉണ്ടാക്കണോര് ഉണ്ടകണോണ്ട് പിന്നെ അതേ രീതി തീരെ ഇണ്ടാക്ക്ണ്ടാകുമല്ലോ പിന്നെ പിന്നെ എന്തൊക്കെയാ എന്നിട്ട് വേറെ എന്തൊക്കെയാ എന്നിട്ട് പറഞ്ഞോളു
വേറെ എന്താ കുഴപ്പൊന്നുമില്ല ഇവിടെ ബിരിയാണി ഒക്കെ വെക്കുമ്പോൾ ഒരുപാട് ഉണ്ടാക്കണം ഞങ്ങൾ ഒരുപാട് ആളൊള്ളല്ലേ. അപ്പം പിന്നെ മൂന്ന് കിലോന് മൂന്നര കിലോന് ഒക്കെ ബിരിയാണി വെക്കും
കളല്ലേ
ഉം ചെറിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോ മന്തി ആഹ് മ ചിലവര് പിന്നെ ഹോട്ടൽ നിന്ന് പോ ഇവിടെ അങ്ങനെ ഹോട്ടൽ ഫുഡ് അങ്ങനെ കൊണ്ടുവര്ലില്ല കൂടുതലും ഇവിടെ വീട്ടിൽ അവരുണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഹെൽപ്പർമാരായിട്ട് നിക്കും ആഹ് ആഹ് പക്ഷെ നമ്മള് ഹോട്ടൽത്തെ ഒരു മന്തിയും നമ്മൾ ഉണ്ടാക്കുന്ന മന്തിയും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. പാട് ടെസ്റ്റ് വ്യത്യാസമുണ്ട്
ഉം ഹോട്ടൽത്തെ മന്തി അങ്ങനെ രസാ ആഹ് പലതും പല പല മോഡലും പലത് പല രീതിയിലൊക്കെ അല്ലേ ഇപ്പം എല്ലാരും വെ
രസാണ് ഇഷ്ടാണ് ആഹ് മന്തിയാ ബിരിയാണിയാ ഇഷ്ടം ഇങ്ങക്ക് ആഹ് ഞാൻ ഇവിടുന്ന് ഫുഡ് പൊറ. ഇത്രയും പേർക്ക് മന്തിയാ ഇത്.
ഉം.
മതി
ഇൻക്ക് ഞമ്മക്ക് ഞമ്മള് വെക്ക്ണ മന്തി പിന്നെ പൊറത്തുന്നു വല്ലാതെ ഞങ്ങളൊന്നും കഴിക്കാറില്ല
ഏ
എവിടുന്നെങ്കിലും കല്യാണം പെരേന്ന് കഴിക്കുന്നല്ലാതെ നമ്മള് വീട്ടിൽ വെക്കുക എന്നല്ലാതെ പുറത്ത്ന്നങ്ങനെ കഴിക്കാറില്ല.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
അതൊക്കെ വീട്ടിത്തെ ഭക്ഷണം അത് നല്ലതും അതാണ് പിന്നെ നമ്മള്. നമ്മളെ കൊണ്ട് അതിനാ കയ്യുല്ല
ആ അതെന്നെ ഇപ്പ മന്തിക്ക് നല്ല റേറ്റ് ആണ് കടയിലൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഇപ്പൊ ഗ്യാസിനൊക്കെ റേറ്റ് കൂടിയ കാരണേ ഗ്യാസ് ഉണ്ടൊക്കെ കിട്ടാതായപ്പോ ഒക്കെത്തിനും റേറ്റ് കുടിക്കും പൊരി കടിക്കും. അതുപോലെ ചായക്കും എല്ലാത്തിനും റേറ്റ് കൂടീക്ക്ണു ആഹ് ഒക്കെ കൂടിക്കണ് ഇപ്പ നമ്മുക്കൊന്നും പിന്നെ ഡെലി ഇങ്ങനെ. പിന്നെ വീട്ടിൽക്ക് എത്തിച്ചാൽ അങ്ങനെ നമ്മള് ഓ. ഓഡർ ചെയ്താലൊക്കെ നമുക്ക് നഷ്ടമാണ് വീട്ടിലുണ്ടാക്കന്നേ നമുക്ക് ഏറ്റവും നല്ലത് ചിക്കൻ എന്തൊക്കെ കിട്ടാണെങ്കി തന്നെ
ന്നട്ട് മക്കള് പഠിക്കാനൊക്കെ ആയില്ലേ പഠി
ആഹ് പഠിക്കാനായി നിസ്കരിച്ചിട്ടില്ല നിസ്കാരം കഴിഞ്ഞിട്ട് വേണം പഠി വിളിക്കാ നിക്കാൻ
ആ ഞാനുപ്പ അൻക്ക് വിളിക്കാണ് ഇജ് കൊറെദിവസായി വിളിക്കാന് ഇങ്ങനെ
ആഹ ഞാന് പിന്നെരു ഓൺലൈൻക്ലാസ് എട് ക്കണ്ട് സിഎംബിഎം ബെറ്റർ ചെയ്ൻഞ്ച് സ്കൂൾന്നറിം അയില് ഞ ആഹ് ലീഡ്ര ആയിട്ട് വർക്കയ്യുന്നുണ്ട് ഇപ്പൊ അപ്പോ അതിലിത്തൊരു ക്ലാസ്ത്തിക്കണ് ഒരുകുട്ടിക്ക് ട്യൂഷൻ പഠിപ്പിക്കാൻ ഇപ്പൊ ഏഴരക്ക് സ്റ്റാർട്ടെയ്യും എട്ടര വരെ
ഏതായാലും ഏതായാലും നമുക്ക് കൊറച്ചേരം കൂടി പറയാ ന്നിട്ട്മക്ക് വെക്ക ന്നട്ട് വിളിച്ചൊ ഏതേലും കിട്ടിയതല്ലേ ഞാൻ കൊറേ ആയി അന്നങ്ങനെ വിളിച്ചോണ്ട്ക്ക്
ആഹ എല്ലാരും അതന്നെ പറിണത് ത് അങ്ങനെ കിട്ടൂല ഇവിടെ റൈഞ്ചും കൊറവാണ് അപ്പോ അങ്ങനെ കി
ഏഹാ അപ്പൊ ഞാപ്പ കിട്ടിയപ്പ ഏതായാലും നാലിൻറ്റ് പറയാ ചാര്ച്ച്
ആഹ്
ആഹ് അങ്ങനെയാ വിൾച്ചത് ഇപ്പൊ പെരീത്തെ വിശേഷങ്ങളൊക്കെ അർഞ്ഞിട്ട് കൊറെ ആയിം ചെയ്തു പ്പൊ അപ്പൊങ്ങനെ ചോയിച്ചറിയെനി അങ്ങനെയൊക്കേണ് അപ്പൊ പെരിലൊക്കെ വിശേഷം വീട്ട്ക്കൊക്കെ പോയിണ്ന്നല്ലേ പർഞ്ഞത് ഉം
വീട്ട്ക്ക് പോയിര്ന്നു നാളെ ചെല്പന്ന് പോണന്ന് വിചാരിക്ണ്ട്
അപ്പോ കുട്ടേക്ക് സ്കൂളും മദ്രസ ഒന്നുമില്ലേ ആ വെള്ളിയാണല്ലലെ
വെള്ളിയാണ് പിന്നെ അവര് എന്താ ഒന്നിച്ചിള്ള സെപ്പറേറ്റ് അല്ല ഉം മദ്രസിം സ്കൂളും കുടെ ഒന്നിച്ചാണ്. അപ്പൊ പിന്നെ ശനി ഞായറും ലീവാണ് ആഹ് രണ്ടീസം ന്നിക്ക
ഞങ്ങക്ക് പറ്റൂല ഞങ്ങക്ക് ഇനി തീരെപറ്റൂല വിരുന്നൊന്ന് നടന്നു പോകുന്ന സ്കൂള് കാരണംമാതിരില്ലേ
അപ്പൊ നടക്കൂല
പിന്നെ അങ്ങനെയൊക്കെയാണ് അവസ്ഥകള് ഉം ഉം മഴിം മഴണ്ട് ഇപ്പോ ഏതായ്‌ലും മഴ രണ്ട് മൂന്നീസായിട്ട് മഴണ്ട് മഴ കൊറവന്നെയ്നു
ആഹ്
മഴപെയ്യാൽ പെയ്ത്ട്ടില്ലെങ്കിലും പ്രശ്നാണ് വെയിലാണെങ്കി ഭയങ്കര ചൂട് മഴ പെയ്താലും മഴ പെയ് താലും ബുദ്ധിമുട്ട് മഴ ഇല്ലെങ്കിലും ബു
ഡ്രസ്സ് ഒണങ്ങികിട്ടാനെക്കെ ബുദ്ധിമുട്ട്.
ഉം ഡ്രസ്സും യൂനിഫോം പിന്നെ കട്ടില്ലാത്തോണ്ട് പിന്നെ പെട്ടെന്ന് ഒണങ്ങും
ആഹ് ഇവടെ നല്ല കട്ടിള്ള യൂനിഫോമാ മിഷീന്ണ്ട് മിഷീൻല ഒണക്കീട്ട് പിന്നെ റൂമില് ഫാന്റോട്ടിലൊക്കെട് കൊട്ന്ന്ടും ആഹ് ണ്ട് ണ്ട്
ആ ന്നുല്ല ന്നാലും നമ്മള് ആയാലുംമപ്പ് ഇങ്ങനെ ഒണത്ത് ഇപ്പറത്ത് നിന്ന് അപ്പർത്തക്കിട്ട് അപ്പറത്ത് നിന്ന് ഇ
ആഹ് അതന്നെ അങ്ങനെ ഇബടെ അങ്ങ തൻന്നേര്ന്നു ഇപ്പ ഞങ്ങളെല്ലാരും കൂടായപ്ളേ ഒണക്കാ സ്ഥലലല്ലേ അപ്പപിന്നെ മിഷീനട് വേട്ച്ചു.
ലെ ഉം എന്നയിക്കോട്ടെ ഞാൻ വിളിക്ക കൊറെ സമയായി ശരി